ഹലോ ആഹ് ആഹ് അങ്ങനെ നമ്മള് പിന്നെ ആഹ് ഇന്ന് വരുന്നുണ്ട് ഇന്ന് എന്തൊക്കെ ഉണ്ടായിരുന്നു സ്പെഷ്യല്
ഇന്ന് വീട്ടിലോ കഴിക്കാനോ ഉം ഇന്ന് ബീഫായിരുന്നു വീട്ടില് ബീഫ് പിന്നെ എന്ത് അവിടെ എന്തുവാരുന്നു കഴിക്കാൻ
ഇവിടേ ചോറ്, അച്ചാറ് ആഹ് എന്തോരു കറി, തോരൻ
ഒരു സദ്യക്കുള്ള വകുപ്പോകെയുണ്ടല്ലോ.
ശേ അത്രയത്തും ഇല്ല അതൊക്കെ ഇനിയിപ്പം ഓണം വ ഓണം വരുമ്പോഴത്തേക്ക് രണ്ട് മൂന്ന് ദിവസം ഇതുപോലെ ആഹ് ആ നിറേ ആഹ് നിറേ കറിയൊക്കെ വെക്കും.
പക്ഷെ എന്റെ ഇവിടെ അതാണ് പ്രത്യേകത എന്റെവിടെ ഓണം വന്നാലും വലിയ കറികളൊന്നും വയ്ക്കാൻ സമ്മയ്ക്കൂല്ല ഞങ്ങൾ ആരും എന്റെ വീട്ടില് എല്ലാരും കഴിക്കൂല നല്ല ഐറ്റൊന്നും കഴിക്കൂല്ല അപ്പൊ അമ്മയ്ക്കും ഭയങ്കര ബുദ്ധിമുട്ടാണ്.
ആഹ് ആഹ്
അതുകൊണ്ട് നമ്മള് ഇപ്പം മിക്കവാറും ഓണത്തിനൊക്കെ ബിരിയാണി വെച്ച് കഴി കഴിക്കും.
ആഹ് അല്ല ഇപ്പൊ വെച്ചിട്ട് കഴിച്ചില്ലെങ്കിൽ പിന്നെ അത് മതി
അത് ശരിയാണ്. പിന്നെ ഏഹ് സ്പോർട്സോക്കെ കാണുവോ?
സ്പോർട്സ് ഒന്നും ഞാൻ കാണൂല ഇപ്പൊ എന്തോ വേൾഡ് കപ്പ് വേൾഡ് കപ്പ് ഒക്കെ നടക്കല്ലേ എനിക്ക്‌ ഇതിനെപ്പറ്റിയോന്നും അറിഞ്ഞൂടാ.
ആഹ് ഞാന് കാണും ഞാന് ഓഹ് എല്ലാ ടീമിന്റെ ഒക്കെ കാണും മിക്ക മിക്കവാറും കാരണം നമ്മുടെ ഇവിടത്തെ ടൈം അനുസരിച്ച് രാത്രി ഒക്കെ ആയിരിക്കും കളികള് ന്ന് പറയുമ്പോ പന്ത്രണ്ടര വെളുപ്പിന് പന്ത്രണ്ടര ആഹ് മൂന്നര രാത്രി പത്തര അതൊക്കെ ഇന്നലെ ഞാൻ കളി കണ്ടായിരുന്നു. ആഹ് ആ സമയത്താണ് ഇന്നലെ ഞാൻ കളികണ്ട് ഇന്നലെ പത്തരക്ക് പോർച്ചുഗലിന്റെ കളിയുണ്ടായിരുന്നു. ഞാൻ പോർച്ചുഗലിന്റെ ഫാനാണ് അപ്പോഴത്തേക്കും അങ്ങനെ
പോർച്ചുഗൽ എന്ന് പറയുമ്പോഴത്തെ റൊണാൾഡോ ആണോ
റൊണാൾഡോ ക്രിസ്യാനോ റൊണാൾഡോയുടെ ടീമാണ്. നല്ല രസമാണ് അവരുടെ കളി പിന്നെ എല്ലാരും കൊള്ളാം ഫുട്ബോൾ എന്ന് പറയുമ്പോ എല്ലാരും എനിക്ക്‌ ഏറ്റവും ഇഷ്ടം ഞാൻ ഫുട്ബോളും ക്രി ക്കറ്റും കാണും സ്പോർട്സില് പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടം ഫുട്ബോൾ ആണ്. ആഹ് ബാക്കി വേറെയൊക്കെ കാണും എന്ന എന്നാ പറഞ്ഞ് ഓ കബഡി ഇങ്ങനെയൊക്കെ കാണമെങ്കിൽ പോലും മെയിൻ ആയിട്ട് കാണുന്നത് ഫുട്ബോളും ക്രിക്കറ്റു ആണ് പക്ഷേ ക്രിക്കറ്റ് എല്ലാ സംഭവും കാണോങ്കില് ആഹ് ആഹ് ഫുട്ബോളാണ് ഇഷ്ടം ക്രിക്കറ്റിനെക്കാളും പക്ഷേ നമ്മള് വിടെ സ്കോപ്പ് എന്ന് പറഞ്ഞാ ക്രി എന്ന് പറഞ്ഞാ ക്രിക്കറ്റിന് ഭയങ്ക
ക്രിക്കറ്റാണ് ആഹ് ആഹ് ആഹ് ഇവിടെ
ആഹ് വേൾ ഏ പക്ഷേ നമുക്ക് എന്തോ ഫുട്ബോളിന് അങ്ങനെയല്ല ഫുട്ബോളിന് ഇവിടെ വലിയ വെലയില്ല ആഹ് പറഞ്ഞോ പോയാ
ആഹ് ആഹ് ഇവിടെയാണെങ്കിലേഏ ഇപ്പൊ ടി വി ല് ഇല്ലല്ലാ ഉണ്ടുണ്ട് കേട്ട് കേട്ടൂടെ
കേക്കാം കേക്കാം കേക്കാം എടക്ക് വെച്ച് ഞാൻ നീ പോയാ
ആഹ് ഇവിടെ
ക്കാ കേക്കാ ഹലോ
ഇല്ല ഇല്ല ഇല്ല ഇവിടെയാണെങ്കിലേ ഇതുപോലെ ക്രിക്കറ്റ് ഒക്കെ ഇടും അതില് എനിക്ക് ആകെ അറിയാ സിക്സ് അടിക്ക്ണെ അറിയാ ഫോർ അടിക്കനെ അറിയാ വേറെ ഒന്നും എനിക്കറിഞ്ഞൂടാ വെറുതെ കാ വേണെങ്കി വെറുതെ ഇങ്ങനെ കണ്ടൊണ്ടിരിക്കാ അല്ലാതെ അതിനെ പറ്റിയൊന്നും അറിഞ്ഞൂടാ ആഹ് നമുക്ക് പിന്നെ ആഹ് ഇവിടെ അമ്മ കാണുവായിരുന്നു മുമ്പ് അപ്പൊ ഇതൊക്കെ നമുക്ക് ഇൻട്രസ്റ്റ് ഇല്ലാത്ത കാര്യം ആഹ് സമയത്ത് ഞാൻ ഇങ്ങനെ ഫോൺ എടു ത്ത് വെച്ച് കാണും അപ്പോഴത്തേക്ക് അമ്മക്ക് ഇഷ്ടാണ്
ആഹ്
അമ്മയിര്ന്ന് കാണും
ഓഹ് ഞാന് പിന്നെനിക് ഇപ്പടെ എണ് കിട്ടിയ കാരണം എന്തന്ന് വെച്ചാ പപ്പ പണ്ട് മാത്രമല്ല ആ കളിക്ക ഇപ്പോഴും കളി ക്കാൻ പോവായ്രുന്നു ഇപ്രായത്തിലും പോകും ആള് വിടെ അടുത്തുള്ള ഇതില് പോയി കളിക്കും അപ്പൊ അങ്ങനെയൊക്കെ ക്കുമ്പോ അത് പപ്പടവിടെ ഇരുന്ന് കണ്ട് കണ്ട് കണ്ട് കണ്ട് എനിക്കും പിന്നെ അതിന്റെ
ആഹ്
ഒരു ഭയങ്കര ഇഷ്ടമാണ് പപ്പക്ക് ക്രിക്കറ്റാ കൊറച്ചൂടെ ഇഷ്ടം പക്ഷേ എനിക്ക് നേരെ ഓപ്പോസിറ്റാ റ്റം ഫുട്ബോളാണ് ഇഷ്ടം ഫുട്ബോളിന്റെ അടുത്താണ് കുറച്ചുകൂട അതിന് ഭയങ്കര ക്രൈസ്സാണ് ഇങ്ങനെ ഇരുന്ന് കണ്ട് കണ്ട് കണ്ട് കണ്ട് കണ്ട് അതിനോടാണ് കൊറച്ചുകൂടെ ഇഷ്ടം ആഹ് ഇപ്പൊ വേൾഡ് കപ്പ് വന്ന
ക്ക് ഒറങ്ങാ എ
പ്പഴും ഞാൻ ഇരുന്ന് കാണും ഒറങ്ങ്ണ എന്താ വെച്ചാ എനി ഇന്റെ അടുത്ത് ഭയങ്കര ഇഷ്ടമള്ളതോണ്ട് അലാറം വെച്ച് കിടക്കുമ്പോ കളിണ്ടെങ്കിൽ ഞാ അത് നോക്കാം വെളുപ്പിനീക്കാ ഓഹ് ഞാ ഇരുന്ന്കാണും പന്ത്രണ്ട് ഇന്നലെ തീരുന്ന പത്തരക്ക് പത്തരയ്ക്ക് തുടങ്ങിയത് പതിനൊന്നര പന്ത്രണ്ട് ന്ത്രണ്ട് മണിക്കാണ് തീർന്നത് അതായത് തൊണ്ണൂറ് മിനുട്ടാണ് കളി വര്നത് പിന്നെ ചെലപ്പോ ടൈമൊക്കെ വരും ഫുട്ബോളില് അത് എക്സ്ട്രാ ടൈമ് ഒക്കെ കൊടുക്കും അങ്ങനെവരുമ്പോൾ കൊർച്ചൂടെ നിങ്ങളും
അല്ലത് അത് ഇപ്പളും നടന്നോണ്ടിരിക്കാണോ
ഇപ്പഴോ ഇപ്പൊ ക കാണത്തില്ല നമ്മ അവരുടെ എന്ന് പറഞ്ഞ് കഴിഞ്ഞാ പത്ത് മണിക്കൂറ് ഡിഫറൻസ്ണ്ട് ഇപ്പ അവിടെ നെറ്റ് ക ആയോ പ്പോ ഉള്ളത് ആയിരിക്കും നൈറ്റോ നൈറ്റ് കഴിഞ്ഞ് രാവിലെ തൊടങ്ങിയവല്ലേ ഉള്ളൂ മനസ്സിലായാ അപ്പൊ നമുക്ക് നൈറ്റ് ആവുമ്പത്തേക്കും ഞാൻ പറഞ്ഞപ്പോ നമുക്ക് ഏഹ് നമുക്ക് ഒ ഒരു മണിയായി അവർ അപ്പഴും ഒരു വ്യാഴാഴ്ചയാണെന്ന് വ പി അവർക്ക് അപ്പോഴ ബുധനാഴ്ച നാല മണിയാവേ വൈകിട്ട് അങ്ങനെയാണ് ടൈമ് അപ്പെ അത്രേം ടി ടിസ് ഇത് വരാണ്ട് അങ്ങനെ വരുമ്പത്തെയും നാ
ഡിഫറൻസ് വരും
ക്ക് ഇവിടെ കളീ ന്ന അവര്ടെ അവര്ടെ ടൈമിനാണ്
കാണത് രാവ്
ര് ഇവിട കളിക്കും
അവിട കളി നടക്കുന്ന ആഹ്
ആഹ് ലൈവ് ടെലികാസ്റ്റ് നമുക്ക് ഇവിടെ വരുമ്പോ വെളുപ്പിനെ കെകേൽക്കും മൂന്ന് ഒന്നരക്ക് ആഹ് ചെലത് പത്തരക്ക് വരും അവർക്ക് അവിടുത്തെ ടൈം അനുസരിച്ച് ചിലപ്പോ അവിടെ രാവേ മൂന്നരക് വെളുപ്പിനെ ആണ് മൂന്നര പിന്നാ പറല്ലേ രാത്തിറ്റയില് അങ്ങനെ ആയിരിക്കും കളി അല്ലാതെ കളി കാണത്തില്ല പിന്നെ ഇങ്ങനെ കണ്ട് കണ്ട് കണ്ട് ഇത് ക്രായ്സ് ആവും ആഹ് ഇഷ്ടപ്പെടും നമുക്ക് ഉം പൊതുവേ അത് ഇഷ്ടപ്പെടുന്നവർക്ക് പിന്നെ ന്നൊരു
അതെന്ന ഇഷ്ടം നമുക്ക് എന്തൊരു കാര്യം ആയിരുന്നാലും ഇന്റസ്റ്റോടെ ഇരുന്ന് കാണ് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഇരുന്ന് കാ അങ്ങ് കാണ് എത്ര സമയം വേണോ ആഹ് ഒറക്കം പോലും കാണാതിരുന്ന്
ആഹ് എനിക്ക് പോർച്ചുങ്കൽ ഇഷ്ടോണ് ഞാൻ ഇന്നലെ പോർച്ചുനന്ന് നേപ്പോ അവര് സമനിലേരുന്നു
ആഹ് ആഹ്
ഉം പക്ഷെ അതില് ഭയങ്കര വിഷമം ആയേട്ടാ കര്യം അല്ല റൊണാൾഡോക്ക് കൂടുതൽ ചാൻസ് ഒന്നും കി ട്ടീല ആള് ഷ്യോട്ട് അയാക്ക് ഷോർട്ടൊന്നും ഇല്ലാരുന്നു അപ്പം ഭയങ്കരമായിട്ട് എന്തോ പോലെ ഫീൽ ചെയ്ത് പിന്നെ അടുത്ത കളികളില് നേരെ ആവുമായിരിക്കാം
ആഹ് ആഹ് ആഹ
ചോയിച്ച് പറ്റീഷൻ വെച്ച് നോക്കുമ്പോൾ വലിയ അത്ര രസൊള്ളരു കളിയായിട്ട് തോന്നിയില്ല ച്ചാ ആഹ് ഇന്നലെ ആതത് ആദ്യ ത്ത കളിയായിരുന്നു അപ്പഴത്തേക്കും ഇത്രേം ഇതില് വന്നിട്ട് ഇങ്ങനെ എക്സ്പെക്ടേഷൻ നോക്കിയപ്പത്തേക്കും വലിയ ഇത് തോന്നിയില്ല അത്ര നമ്മുടെ എക്സ്പെക്റ്റൻഷ്ന് അനുസരിച്ചല്ല അവര് ഇത്ര നാള് കളിച്ച അനുസരിച്ച് ഓര് കളിയാറ്റ് തോന്നീല്ല തോന്നീല്ല ആഹ് ആഹ് ഇത്ര നമുക്കൊരു ധാരണ കാണുല്ലാ ഈ ടീമ് ഇങ്ങനെ കളിക്കും എന്നോള പക്ഷേ അയിന് അനുസര് വന്നില്ല പക്ഷേ അതേ സമയം മെസ്സി ഹാട്രിക് അടിച്ച് അർജന്റീന ഞാൻ പോർച്ചുഗലിന്റെ കളി മാത്രല്ല കാരണം ഞാൻ എല്ലാർടേം കാണും പക്ഷേ ഇഷ്ടം ഇതിനോ ടീമിനോട് ഒരു ഇഷ്ട ഒണ്ട് ചെറിയ പിന്നെ റൊണാൾഡോ മെസ്സി അങ്ങനെ ഒന്നും ഇല്ല ടീമിനോട് ഭയങ്കര ഇഷ്ടോണ് പോർച്ചുഗൽ പിന്നെ ആഹ് മെസ് ചീടെ ഇത് വന്നപ്പം മൂന്ന് ഗോൾ മെസി അടിച്ച് ഹാട്രിക് അടിച്ച് അവര് ആ കളി ജയിച്ച് മൂന്നേ സീറോ ആയിരുന്നു ആ കളീടെ വിന്നിങ് പൊസ് ആതത് കോള്ളാരുന്നു ഉം പോർച്ചുഗൽന് ഒന്നാരുന്നു എതിർ ടീമിനും ഒന്നാരുന്നു
ഓ ഓ ഓ
ഒന്നേ ഒന്ന് സമനിലേ ആയിപ്പോയി
അപ്പ ഇത് എത്ര ദിവസം നീണ്ട് നിക്കണ ഇതാണ്
അത് കൊറെ ദിവസം കാണും കാരണം ഇത്രയും ടീം അതായത് ഓരോരോ ഇതാണ് എ ബി സി ഡി ഗ്രൂപ്പ് ആയിറ്റോണ് എന്ന് പറഞ്ഞേല് ഈ ഗ്രൂപ്പിന്ന് പിന്നെ ആ ഗ്രൂപ്പിന്ന് എട്ക്കണ ആ ഗ്രൂപ്പില് ഒന്നാമത് പറഞ്ഞേ ഇപ്പൊ നാല് പേരാണ് ഒരു ഗ്രൂപ്പിൽ വരുന്നത്
ആഹ് ആഹ്
അപ്പോ ആ ഗ്രൂപ്പി നാലില് കുറച്ച് കളി നടത്തും അതിൽന്ന് ഒന്നാമത് എത്ത്ണ ആളിനെ എടുക്കും എന്നിട്ട് വീണ്ടും മനസ്സിലായി ഈ ഈ ഒന്നാത് എത്തിയവര് തമ്മില് കേവര ങ്ങാണ്ട് ഉണ്ടെന്ന് തോന്ന്ന്നു ഗ്രൂപ്പ് അപ്പൊ അതിൽന്ന് ഇത്രയും ഒന്നാത് എത്ത്ന്ന ആഹ്
ഇപ്പം അ എയും ബീയും കൂടെ കളിച്ച് അതിന്ന് ജയിക്കുന്ന ആള് സീയു ആയിട്ട് കളിക്കും അങ്ങനെയാ
അങ്ങനെയല്ല എയില് തന്നെ നാല് ടീമുണ്ട് ബിയിൽ നാല് ടീമൊണ്ട് ഇങ്ങനെ ഇങ്ങനെ അതായത് ഓരോ രാജ്യങ്ങള്ണ്ട് അപ്പൊ ഏയിലും നാല് ടീമിലും ഈ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കളിക്കും കളിച്ചിട്ട് അതില് ഒന്നാത് പോയിന്റ് വൈസ് ഒന്നാത് എത്തുഅല്ലോ ആ നാലെണ്ണത്തിൽ ഒന്നാം സ്ഥാനത്ത് നിക്ക ക്ക്ന്ന ആൾ ആണ് ആ എ ഗ്രൂപ്പിൽ വിന്നായത് അപ്പൊ ബി ഗ്രൂപ്പിന്ന് അതുപോലെ ഒരാള് കാണും സി ഗ്രൂപ്പിന്ന് അതുപോലെ ഒരാള് കാണും അവരെല്ലാം പിന്നീട് വീണ്ടും കളിക്കും അങ്ങനെ അങ്ങനെയാണ് പോന്നെ ഗ്രൂപ്പ് കളിയാണ് ആദ്യം അപ്പൊ അതാണ് നടന്നൊണ്ടിരിക്കുന്നത് അതില് കുറച്ചെങ്കിലും ഭയങ്കര ഒരു ഇതായിപ്പോയി
ആഹ ആഹ അപ്പഴത്തേക്കും അതെ അതെ അതെ അതെ അമ്മൾ ഒരു വിചാരിച്ച് വെച്ചിട്ട് അത് കി കിട്ടിയില്ലെങ്കിൽ ഒരു നിരാശ കാണും
ഒര് ആവ് ആഹ് ഒര് ഇതായി പോയി അല്ലെ അത് കൊള്ളാരുന്നു കൊഴപ്പില്ല എന്നാലും നമുക്കൊര് ഇത് കാണത്തില്ലെ ആ എക്സ്പെക്റ്റേഷൻ വെച്ച് ഗ്രൂപ്പ് എയിൽ ഇപ്പൊ ഒന്നാമ് നിൽക്കുന്ന മെക്സിക്കോയാണ്
ആഹ ആഹ
ഗ്രൂപ്പ് ബീയില് ഏഹ് ആഹ് സ്വിറ്റ്സർലാൻഡ് അങ്ങനെ ഇപ്പം ഏഹ് ഇത് നമ്മ്ടെ പോർച്ചു ബ്രസീല് സീയിലാണ് വരുന്നത് ബ്രസീൽ ഭയങ്കര അറിയ പ്പെടുന്ന ഇതല്ലേ അത് സീയിലാണ് വരുന്നത് ഏഹ് പിന്നെ ഇതുപോലെ അർ അർജന്റീന ജെയിലാണ് വരുന്നത് ഇവരെല്ലാം വേറെ വേറെ ഗ്രൂപ്പില് കെടക്ക്ന്ന് പോർച്ചുഗൽ കെയിലാണ് വരണത് മൊത്തം എല്ല് വരെണ്ട് കേട്ടോ
ആഹ ആഹ ആഹ ആഹ
എല്ല് വരെ ഉണ്ട് കെ എൽ ഉം
പറ്റി അറിഞ്ഞൂടാത്തോണ്ട് പിന്നെ വേറെ കേട്ടുകൊണ്ടിരിക്കേ
അങ്ങനെ ഇവരെല്ലാം ഓരോ ഇവരിപ്പോ അതായത് ഭയങ്കര ശക്ത് ഫ്രാൻസ് കൂടുതലള്ള ബ്രസീൽ അർജന്റീന ആഹ് പോർച്ചുഗലിനല്ലെ കേരളത്തിലൊക്കെ ഫ്ലക്സ് ഒക്കെ വെച്ച് ഭയങ്കര ഇതിൽ പക്ഷെ ഇത് ഇവരെല്ലാം പ്പ്‌ വേറെ വേറെ ഗ്രൂപ്പിലാണ് കിടക്കുന്നത് പിന്നീടാണ് ഒരുമിച്ച് കളി വരുന്നത്
ഓഹ് ഓഹ് അങ്ങനെയാണല്ലേ
ആഹ് അങ്ങനെയാണ് അങ്ങനെ എൽ ഗ്രൂപ്പ് വരെണ്ട് ഗ്രൂപ്പ് എല്ല് വരെ ഉണ്ട് അപ്പൊ അത്രയും രാജ്യങ്ങൾ കളിക്കുന്നുണ്ട് നാല് നാല് ടീം വെച്ച് ഓരോ ഗ്രൂ ഗ്രൂപ്പിലുണ്ട് ഗ്രൂപ്പ് എയില് നാല് ഗ്രൂപ്പ് ബിയില് നാല് അങ്ങനെയുണ്ട് അപ്പൊ എത്രയോ രാജ്യങ്ങള് കാണും കോളിഫൈ ഇത് വന്നത് പല കളിയും ഒക്കെ എത്രയോ ദിവസങ്ങൾക്ക് മുന്നേ തുടങ്ങിയതാ ഇത് ഇതിന്റെ പ്രയത്നം അവര് അത് അത്രയും മുന്നേച്ച തുടങ്ങി
ഈ വേൾഡ് കപ്പ് കിട്ടണന്ന് വെച്ചാ അത്ര വല്യ അത്ര ചില്ലറ പണിയൊന്നും അല്ല
അല്ല അല്ല അത് നല്ല കഷ്ടപ്പാടാണ് ആ പിന്നെ നമ്മളിങ്ങനെ പറയും അവരിങ്ങനെ എത്തിയില്ല പക്ഷെ അവരുടെ എഫർട്ട് അത്രയും കാണും അവരെ എത്രയോ അതിന് വേണ്ടിട്ട് പരിശ്രമിക്കും പിന്നെ നാലു വർഷത്തില് ഒരിക്കെ അല്ലെ ഉള്ളൂ വേൾഡ് കപ്പ്
ഉം ഉം
അപ്പൊ അതിന്റെ ഒരു കഴിഞ്ഞ കഴിഞ്ഞ വട്ടം ഫ്രാൻസും അർജന്റീന ആയിരുന്നു കളിച്ചത് അതില് അർജന്റീന കപ്പ് അടിച്ചു ഫ്രാൻസ്‌സിൽ മറ്റെ കിലിയെ എമ്പാപ്പേ അത് ആളും നല്ല കളിക്കാരനാണ്